ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് ഞാ
ഹലോ ആഹ് കേൾക്കുന്നുണ്ട് എന്താ കിടക്കാനായോ ആ കേൾക്കണ്ട് വെ കൊറച്ച് ടൈം എടുത്തിട്ടാ തോന്നണ്ട്
ആ ചോറൊക്കെ കഴിച്ച് ഒറങ്ങിയാ
കൊറഞ്ഞിട്ടില്ല്യ മക്കളൊക്കൊറങ്ങി
ചോറൊക്കെ കഴിച്ചിട്ടേ ആഹ് ഉം ഉം
ആഹ് അവിടെ ഉം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വയ്ക്ക
ആഹ് ഫുഡഴിക്കല് കഴിഞ്ഞു
ഉം -ഉം അത് ശരി നേരത്തെ കെടക്കുവോ
ഉം
ടൈം എടുത്തിട്ടാ തോന്നുണ്ട് കേൾക്കണതേ നിങ്ങള് പറഞ്ഞ് ടൈം എടുത്തിട്ടാണ് ഞാൻ കേൾക്കണ തോന്നുന്നു ടെ തേക്കും എന്താ പിന്നെ ഹലോ ഹലോ റേഞ്ച് പ്രശ്നമുണ്ടോ
എടക്ക് ഇന്നൊ ഇന്നൊക്കെ
ഉം ഉം ഉം ഉം ആഹ റേഞ്ച് പ്രേശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേൾക്കുന്നേന്
ആഹ് ഇപ്പൊ കേൾക്കണ്ട് ഇപ്പൊ കേൾക്കണ്ട് കുറച്ചേച്ച് ടൈം ഒന്നും കേൾക്കാതെ നിന്നിന്ന് ആ
ആഹ്--ഹ്മ്മ്
പിന്നെ എന്ന നല്ല വിശേഷം അങ്ങനെ പോണ് എന്തേന് ഫുഡ്- ചോറന്നെനോ
ആഹ ചോറ് ചിക്കൻ കറി ഇങ്ങക്കൊ
ആ ഞങ്ങക്ക് ഇന്ന് ഫുഡായിട്ട് അങ്ങനെല്ല ഉച്ചക്ക് പൊർത്തുന്നേനി കഴിച്ചിര്ന്നെ മക്കളൊക്കെ സ്കൂൾ പോയി. ഞങ്ങള് ഒരു വഴിക്ക് പോയിര്ന്നു. അപ്പൊ അപ്പൊ അവിടുന്ന് കഴിച്ചതേനി. അപ്പൊ വൈകുന്നേരം ഉച്ചക്ക് ഞങ്ങള് ന്ന തിന്ന സാധാ ചോറെ ന്നെ കഴിച്ച് സദ്യായിട്ട് കഴിച്ചതേന്. ഞാനും ഹസ്ബൻഡന്നെ ഉള്ളെ സദ്യ കഴിച്ചതേന്. പിന്നെ ഇപ്പൊ വൈകുന്നേരം- അങ്ങനെ ചക്കകൂട്ടാൻ ഉണ്ടായിന് തറവാട്ടന്ന് തന്ന അപ്പൊ അത് മക്കളൊക്കെ തിന്ന് അതും തിന്ന് പിന്നെ ഞങ്ങള് അപ്പൊ ചായ കുടിച്ച് പറഞ്ഞി. ചെറിയൊക്കെ കഴിച്ചപ്പ മക്കള് പെട്ടെന്ന് ഒറങ്ങി. പ്രതീക്ഷിക്കാതെ ഒർങ്ങിയതാണ്. അപ്പൊ ഇനിപ്പോ ആ ആ വേഗം. അപ്പൊ ഇനി ഒന്നും വേണ്ട അത് ചെറുതായിട്ട് അത് ഇതൊക്കെ ഇണ്ട് ആഹ് വേണ്ട അതന്നെ അപ്പൊ ഇഞ്ഞ്‌പ്പോ ഹസ്ബൻഡ് വന്നീല്ല അപ്പൊ പിന്നെ ഇ ചാൻസ് ഇല്ല മ് അപ്പൊ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെന്താ പിന്നെ രാത്രി ആ രാത്രി ആ അതന്നെ പിന്നെ വൈകുന്നേരം. മഹ്രിബിന്റെ സമയത്തിനൊക്കെ എന്തെിലും ഒക്കെ ഇങ്ങനെ കഴിക്കും. ചെൽപ്പം കഴിക്കും ചെയ്യും സ്ഥിരായിട്ട് അങ്ങനാണ്ന്നല്ല ന്നാലും
അധികം നമ്മക്ക് അങ്ങനെ രാത്രി പൊതുവേ ഫുഡ് പോവൂലല്ലോ
ആഹ് അത തന്നെ ഇപ്പൊ നല്ലതാ ശരീരത്തിനും നല്ല ഇപ്പൊ അതാണല്ലോ അത്പോലെ അതങ്ങനെ എന്തെങ്കിലും ഒന്ന് തിന്നാ വയ്യേ അല്ല വല്ല പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പണ്ടത്തെമാരി തൊന്നും ഇല്ലല്ലോ അമ്മുക്ക് വീട്ട്ല് അതോണ്ടെന്നെ ഉം പിന്നെ- പിന്നെന്താ അവിടെയൊക്കെ എങ്ങനെ മഴക്കണ്ടോ
മഴ ഇന്നലെ നല്ല മഴ ഇന്നലെ നല്ല മഴ ഇണ്ടായിരുന്നു. പറഞ്ഞാ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താറിയില്ല നല്ല വെയിലായിരുന്നു. ചൂടില്ല പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു.
ആ ഇവടെ ഇന്നലെ ഒന്നും മഴല്ല ട്ടോ ഇന്നും പിന്നെ വൈകുന്നേരം വരെ വെയില്ണ്ടായി പിന്നെ ഇപ്പൊ വൈകുന്നേരം അഞ്ചര ആറ് മണി സമയത്ത് നല്ല മഴ പെയ്തു. മ്മ് പിന്നെ എന്നാല് ഇടക്ക് വെയിലും കിട്ടണ് മഴമ്മ് അങ്ങനെ ആകുമ്പോന്നും കുഴപ്പമില്ല എന്ത് സ്ഥിരമായിട്ട് മഴന്നെ ആകുമ്പോം പൊർത്തെർങ്ങാ തോന്നൂല. ഒരു ഒന്നും നട്ക്കൂല്ല നമ്മളെ ഇങ്ങനെ അതൊക്ക് പിന്നെ പിന്നെ എന്താ ഹ്മ്മ്
വേറെന്താ അങ്ങനൊക്കെ പോണു ന്നിട്ട് എന്തൊക്കെയാ വർത്താനം?
എന്താ ഇങ്ങനെ പോണു സുഖായി പിന്നെ എന്തേ ചെയ്യുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യുണ്ടോ ഇപ്പം എ ഏ
നനക്ക് എത്ര മ എത്ര മക്കളാ.
ഇൻക്ക് രണ്ടാള്.
രണ്ടാള്ല്ലേ. പഠിക്കല്ലേ അവര്?
ഇല്ല അപ്പൊന്നും ചെയ്യണൊന്നില്ല പഠിക്കണൊന്നില്ല. വരെ മക്കളും വീട പഠിക്കണന്നൂല്ല്യ മ എപ്പളും വീട് നോക്കി ഇങ്ങനെ നട പോണ് വേറെന്നുല്ല്യാ വേറെ എന്താ അംഗലവാടിൽ പോകും ചെറുത് അംഗനവാടിൽ പോകും എ എന്താ തയ്യല് അങ്ങനെ ക്കറിയോ
എന്റെ
തയ്യലേ അങ്ങനൊക്കെ അറിയോക്ക
ഇല്ലല്ല ഇല്ല ഇക്ക് അതിനോടൊന്നും താല്പര്യി യല്ല അപ്പൊ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല ഞാൻപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് ചേർന്നിട്ടുണ്ട്.
കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ.
ഉം ഉം ക്ലാസ്സ് തുടങ്ങിയിട്ടില്ല
ഉം ഉം ഉം അവ് ശരി നാളെ ഒന്നും തീരുമാനിച്ചിട്ടില്ല്യാ പിന്നെ അരിവെള്ളത്തിലിടും ചെലപ്പോ ദോഷക്കും ചെൽപ്പോ ഒട്ടടാക്കും അല്ലെങ്കിലും അങ്ങനൊക്കെ
ദോശൊക്കെ അപ്പ ഉഴുന്നും കൂടി വെള്ളത്തി ഇടണ്ടേ ദോശൊക്കെ
ആ അത് രണ്ട് ദോശയുംണ്ടാണം ഉഴന്ന ദോശൊക്കെ ആണെങ്കി നേരത്തെ വെള്ളത്തിലിടണം അങ്ങനെ ഇട്ടിട്ടില്ല അല്ല ഞാന് വെറും ദോഷ അ
ഉഹ
ഒരരിചാലു മാ എത്ര അർച്ചും ദോശചുടല്ലോ ഇങ്ങള് ഉണ്ടാക്കലേ ഇങ്ങനെണ്ടാക്ക അത് മക്ക പൊക്കെ ഇഷ്ടണ് ആ ദോഷ ആയ സ്ഥിരായാലും മടുപ്പണ്ടാവുല്ല ആ ദോശ ഉഴുന്ന്ദോശ ഇപ്പബം പിന്നെ ചെല സമ നല്ല കറിയൊക്കെ വേണല്ലോ ഉയിന്ന്ദോശങ്ങക്കൊക്കെ നല്ല നല്ല യോജിച്ച കാറിന്നെ വേണല്ലോ ഉം ഉം ഉം പിന്നെ പിന്നെന്തൊക്കെയാ
ഇറങ്ങി നാളെ ഉച്ചക്കൊക്കൊക്കെ തലേന്ന് തന്നെ വേടിച്ചു വെക്കുവോ സാധനങ്ങളൊക്കെ.
ആ മീനൊക്കെ ചെപ്പോ വാങ്ങ ഇപ്പോ നിങ്ങള് വൈകുന്നേരം മീൻ എല്ലരുംടി പോയി മീനൊക്കെ വാങ്ങ വാങ്ങിച് അങ്ങനൊക്കെ കോഴി മീൻ അങ്ങനൊക്കെ വാങ്ങിക്കും. ചെലപ്പം ചെലപ്പം അങ്ങനെ ഉം ഇപ്പ ഇന്നിപ്പോ മീന് ഞാൻ വാങ്ങിയല്ല പക്ഷെ മീൻ കൊറയിണ് മീൻ വാങ്ങീട്ട് ഇപ്പൊ ട്രോ ന്നെ നല്ല വെല കൂടുതലക്കായിട്ട് മീന് കൊറായി വാങ്ങി പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബീഫും ഒക്കെ കൂടിയായിട്ട് വാങ്ങലില്ലെന്നു ഇന്ന് ഇന്നിപ്പോ കൊറ മീൻ വാങ്ങി അപ്പ ഞാൻ അയില്ലേ അപ്പ അത് രാത്രി ആയിന് അപ്പം ഞാൻ ന്നെ മസാല പൊരാട്ടിയേച്ചിന് ഒരേ ഹസ്ബൻ ഒരു രാത്രി വെര് എന്തെങ്കിലും വേണെന്നുണ്ടെങ്കി ഓർക്ക് പൊരിച്ചെടുക്കും അല്ലെങ്കിൽ നാളെ രാവിലേ ഒക്കെ എടുക്കും. ഉ അപ്പൊ തെ ആ ഇഷ്ട്ടാ ഉ മീന് പൊതുവെ ചി ചിക്കന് ബീഫ് അങ്ങനെയൊക്കെ മക്കൾക്ക് അങ്ങനെയാണല്ലോ തോന്നെ തിന്നൊന്നും ഇല്ല എന്നാലും കുറച്ചാണെങ്കിലും ഓൽക്ക് അങ്ങനത്തെക്കെ ഇഷ്ട്ടം പിന്നെ മീനും ഇഷ്ടന്നെനി പൊരിച്ചൊക്കെ കൊടുത്താല് ഇഷ്ടന്നെണ് ഉം പിന്നെ നിങ്ങളെന്താ രാവിലൊക്കെ ഇണ്ടാക്കാ
രാവിലെ എന്തെങ്കിലൊക്കെ ഓട്ടട നൂൽപുട്ടോ
ആഹ ഉം ഉം ഉം ഉ ഉ ഉ അതന്നെ ഞങ്ങള അന്നക്ക് ഇവിടത്തോ
രാവിലെ കഞ്ഞി കുടിക്കുവോ
രാവിലെ കുടിക്കൂല കഞ്ഞി ഇടക്കൊക്കെ ഉണ്ടാക്ക് സ്ഥിരട്ടൊന്നും മക്കൾ കുടിക്കൂല അപ്പ നമ്മള് ചൂടുടുത്തൊക്കെ ആവ്പ പിന്നെ ഓലും കുടിക്കാൻ തന്നെ അവരുടെ ബാക്കി എടുക്കും കുറച്ച ഇപ്പം കൊറച്ച് വലുതായില്ല മക്കള് പിന്നെ കഞ്ഞി അങ്ങനെ സ്ഥിരം വെക്കൂല എടക്കൊക്കെ ഇങ്ങനെ- രാവിലെ രാവിലത്തെ കടി ശരിക്കും ശരിയായിട്ടില്ലെങ്കില്- ചെലപ്പോൾ വേഗം കഞ്ഞി വെക്കും. ചില സം ചില ദിവസം ഈ ഓട്ടട, ദോശ, പത്തിരി അങ്ങനെ സ്ഥിരായി ഉണ്ടാക്കണാണ് ഓലു - ചിലപ്പോൾ നമ്മള് ചപ്പാത്തിയോ അല്ലെങ്കിൽ- ഇത്തൊക്കെ ആകുമ്പം ചിലപ്പം ചില ചെറിയ മക്കൾക്ക് ചിലപ്പോ വയർ നിറയില്ല. അതേപോലെ നമ്മള എന്തെങ്കിലും ആ ചിലപ്പം ആ താല്പര്യം- ഉണ്ടാവല ആ അതേപോലെ ഇഡ്ലി അതൊന്നും ഓല്ക്കു വല്ലിയൊരു പോകൂല. അല്ലാതടൂ പോവൂല്ല. അപ്പൊ പിന്നെ അങ്ങനെ എന്തേലും നമ്മൾ എന്നാലും നമ്മൾ കുറെ ദിവസം കഴിയുമ്പോ അങ്ങനക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഒരു ഇതാണല്ലോ, വറ കഴിയുമ്പോ ഒന്നൊരു അങ്ങനെയൊക്കെ ആയാലും വേഗം കഞ്ഞി ആടുവെക്കും. കൊടുതോക്കും ഓർക്കു വയറ് അപ്പം പിന്നെ അല്ലാതെ അങ്ങനെ
ആ
ഇല്ല കഞ്ഞി വെക്കണമെന്നു പറയും. ഉമ്മൊക്കെ പറയും ഉമമാനൊക്കെ പറയും എന്നും കഞ്ഞിയും
ആ കഞ്ഞിയാണ് കുട്ടികൾക്ക് ക കൊടുക്കണ്ടതേ.
ആ പറയും അതിന് കുടിക്കാഞ്ഞാ പിന്നെ, ഓല് കുടിക്കാഞ്ഞാ പിന്നെ അത് എടു- ബാക്കിയാൽ. പിന്നെ അമ്മക്ക് ത ചൂടുോടിക്കാണെങ്ക കഴിക്കാൻ കഴിയോ അല്ലാതെ പിന്നെ കുടിക്കാൻ കഴൂല പിന്നെ അത് ഒഴിവാക്കണ്ടേന്ന് വിചാരിച്ചണ്ട്. മടി മടിച്ചുണ്ടാക്കൂല. ഇങ്ങനെ ഒഴു വാക്കുമ്പോഴേപോര ഇടങ്ങാറാണല്ലോ? വെറുതെ പിന്നെ ആ പിന്നെ എന്തെങ്കിലും പശുവോ, ആടൊക്കെ വ ഓല് അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ അയ്ലോക്കം അങ്ങനോന്നും ഇല്ലോണം. അപ്പ അത് വിചാരിച്ചിട്ട് ഉം നമ്മള ഉറപ്പിച്ച് വെക്കാൻ പറ്റൂല. പഞ്ഞിയൊന്നും ഓര് ചിലപ്പോൾ കുടിക്കൂല പിന്നെ നമ്മള് ആ ചൂടടുക്കെ നമ്മള് കുടിക്കും. വെച്ച് നമ്മള് കുടിക്കാൻ നിക്കു ഓല് കുടിക്കാര അപ്പന്ന് തണുത്ത്. ഇതായ പിന്നെ ആ സാധന ഇറങ്ങൂര എനിക്ക്. ആ വേറോളൊക്കെ ആണ് നമുക്ക് പിന്നെ എടുത്ത തിന്ന അത് വേറെ സാധനം കാണെങ്കിൽ പിന്നെ നക്ക് കഴിക്ക കഞ്ഞി ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മളത് ബാക്കി പിന്നെ കെടക്കാനായോ? ഉം. കെടുക്കാനായോ അവിടൊക്കെ?
ആ കിടക്കൻ എന്തപ്പോ കളിണ്ടല്ലോ?
ആ കളി കാണുവോ? സ്ഥിരം കാണുവോ?
ആ എനിക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെറെ ആണെങ്കിൽ കാണും.
ഓ ഇന്ന് ഇഷ്ടടീമിന്റൊണോ? ആ ഓ ഈ മതാണ്. നിന്റെ ടീമിന്റെറെ ഉണ്ട് നന്നെ ഉം ഉം. ആ റൊണാൾഡോന്റെ ആളാണ്. ഇൻ ബ്രസീലിയ ഞൻ നമ്മൾ കാണലൊന്നില്ല അന്റെ റിസൾട്ട് ഇങ്ങനെ ചോദിക്കും എന്താ എന്തായി പിറ്റിയന്നൊക്കെ പിന്നെ ഉറക്കം ഉഴിഞ്ഞു കാണണ്ടേ രാത്രിയൊക്കെ. ഓര്പോവും ഹസ്ബന്റ് പോവും ഓലെ ഇഷ്ടപെട്ട ആൾടെ ടീമൊക്കെ ഒണ്ട
എന്ന ശരി.
ആ ഓക്കെ ന്നാല്.